ഏഹ്
കേക്ക്ന്ന്ണ്ടാ
ഓഹ് ണ്ട് നല്ല വിശേഷം ഉം ഓഹ് സുഖം ഓഹ് ഇന്ന ഇന്ന ഇന്നോ ഇന്റെമ്മോ മഴ ഞാന് ഒരു കൊരു കൊട്ട തു തുണി കൊണ്ടിടും ഞ്യാനൊന്ന് ഫ്രീ ആയി അകത്ത് കേറുമ്പെണ്ടാവും കാലാവസ്ഥ മാറി മഴ പെയ്യണ്.
അതെ അതെ അതെ ഇതിപ്പ രാവിലെ മുത ല് നല്ല മഴേട്ടോ. ഇപ്പ ഞാനൊക്ക്യ അതെ അതെ അലക്കി അലക്കിയതൊക്കു ള്ളിലിട്ടെച്ചു. ഒണക്കിയാട്ടെ. അപ്പൊ ദാ നല്ല വെയില്. ഇതിപ്പോ അതെടുത്ത് ഇതിപ്പോരു കളി പോലെ ആവുവേ.
ഒരു ലോഡ് തുണിയിട്ടിട്ട് ഇപ്പത് എടുത്ത് വെച്ചൊള്ളു. അപ്പം നല്ലൊരു വെയില് കണ്ടപ്പം ഇനി പായേല് ഇട്ടാ പിന്നെ പായ പെറുക്കി ഓടിയാ മത്യല്ലോ.
ആഹ് അയ്ശരിയാ നല്ലൊരൈഡിയാ.
അല്ലാതെ പിന്നെ രക്ഷീല്ലപ്പൊ എത്രേ ഒക്കെ കൊണ്ടിട ഞാന് രണ്ട് മൂന്ന് പ്രാവശ്യായി ഇപ്പൊ കൊണ്ടിടുന്ന്.
അതെ ചെറിയ മ ചെറിയ മക്കളും കൂടെ ണ്ടായാലേ. അവരെതന്നെ ണ്ടാവും ഒരു ദിവസം എത്ര കൂട്ടം ഓരു കഴിച്ചിടും അറ്യോ.
ഒരു ലോടൊണങ്ങാന്ണ്ട് കാരണം അമ്പലത്ത് ഇന്നലെ ഒന്ന് അലക്ക, ഇണ്ട്.
ആഹ് ഇന്നട്ടെന്നെ ഒണക്കിട്ട്ട്ടെന്നെ ആഹ് ഒണക്ക ഒണക്കി
ഓഹ് അതെ അതേപോലെ ഇന്നലെയൊക്കെ അമ്പൽത്തിലും അവിടിം ഇവിടിം ഒ
അതെ അതെ ആഹ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുതിയ ഡ്രസ്സുകളെന്നെയാവും ലേ നല്ലപോലെ ഇണ്ടാവാ? അതെ. ആഹ് അതന്നെ ആഹ്. ഈ പാഴേലിടാന്ന് പറയുമ്പം ഒണ ക്കിയതാവുമ്പോ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇടാം. ഏഹ് ന ഒണക്കാത്തതാകുമ്പം നമുക്കൊരു ഇതാണ് ഈ ചൊമര്മലൊ
ഉം. അഹ് ഇതാവുമ്പം പിന്നെ ഒന്ന് ഒണങ്ങിക്കിട്ടും ഉം. ഏഹ് അതെ വേഗം ഒണങ്ങാൻ വേണ്ടിയുള്ള ഐഡിയ. അവൾന്റെ ചെറുതിന്റെ ഒക്കെ ഞാനാ പായെ കൊണ്ടങ്ങിടും.
ആഹ് അതെ. അതൊക്കാവുമ്പോ പെ ട്ടന്ന് പൊറക്കി ഓടും ചെയ്യാ. ചെറിയ ഡ്രസ്സല്ലേ. പക്ഷെ, ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെണ് നമ്മക്ക് ഏഹ് ചെലപ്പോ ഈ വിരീം പൊതപ്പൊക്കെ തിരുമ്പിടും.
ഒരു ലോഡ്ണ്ട്. ഞങ്ങള് ഇന്നലെപ്പ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടന്നെ കൊറേ ഡ്രസ് സ്ണ്ട് ഒരു ലോഡ് ചു. രണ്ട് രണ്ടും മൂന്നും ജോടി ഡ്രസ്സല്ലേ.
ആഹ് അതന്നെ.
ക്കിയൊക്കെ എടുക്കുമ്പെഴേക്കൊരു സമയാവും.
ആഹ് അതന്നെ. ചെറിയ മക്കക്കൊക്കെ ചെലേ ആൺകുട്ടികൾതൊക്കെ ആണെങ്കിൽ ജീൻസ് പാന്റിതൊന്നും ഒണങ്ങി കിട്ടൂല. എത്ര നമ്മൾ വാഷിങ് മെഷീനിലിട്ട് ഉണക്ക്യാലും, ആഹ് അതെ. ഇപ്പൊ ഇപ്പൊ കുറച്ചൂസായി ട്ട് വെയിലെന്നേന്നുല്ലേ. ഇന്നലേം മിഞ്ഞാന്നും നല്ല മഴ.
ഉം ഞങ്ങള് ഇന്നലെ അമ്പലത്ത് പോയിട്ട് അയിനേക്കാളും മേലേന്നു. ഞങ്ങളിവിടെ അടുത്ത് നല്ലൊരു ഫേമസായ അമ്പലത്തിലാ പോയേ.
ആയി ശരി അയി ശരി.
അത് അഹ് വീഴൂലാ അമ്മമ്മ.
അപ്പം അങ് അങ്ങനെയൊക്കേണ്ല്ലേ. പിന്നെന്താടാ അവിടെ കൃഷികളൊക്കെണ്ടോ?
ഓഹ് ഫുള്ള് വയലാ.
ഏഹ് വയൽ ലാ നല്ല രസാവുംലേ.
ആഹ്തെ അടിപൊളിയല്ലേ. അഹ് ങ്ങനെ കണ്ടോണ്ട്ക്ക. ഇപ്പൊ പിന്നെ കൊയ്ത്തിന്റെ സമയാ. നല്ല നമ്മള് ഞാറ് നടുന്ന ടൈമാപ്പോ.
ആഹ് ഇപ്പോ. ഉം അപ്പം ഒരുപാട് ആൾക്കാരെ
ക്കെയിട്ട് നല്ല രസാ. വയലിലൊക്കെ അടിപൊളിയാ ഇങ്ങനെ ഞാ ർപ്പൊ നന്നായിട്ട് നടാൻ പറ്റ്
അതേലെ. പി അവിടെ അങ്ങനെല്ലാം അവിടെ ആൾക്കാരൊക്കെ ഇണ്ടാവുലെ അപ്പം. കൊറെ ആൾക്കാരൊക്കെ ഇണ്ടാവുലെ ഈ ഞാറ് നട്ണ ടൈമില്. ഹലോ ഹലോ ഹലോ എട കേക്കുന്നുണ്ടാ. ഹലോ.